ഹലൊ
ഹലോ
കേക്കാമോ?
ഓഹ് കേക്കാം കേക്കാ
എന്തൊക്കെ ഉണ്ട് വിശേഷം?
നല്ല വിശേഷം അങ്ങനേ പോവുന്നു.
എണീറ്റില്ലേ രാവിലെ
ഓഹ് എണീറ്റി അഞ്ചു മണി അഞ്ചരക്കെണീക്കും മോൻ മദ്രസേ പോയി സ്കൂള് പോവൻള്ളെ ചോറ് ഉപ്പേരിയൊക്കെ ആയി
ആഹ്
മക്കള് ഇണ്ടാവുമ്പോ പിന്നെ ഒറങ്ങാനൊന്നും കയ്യൂല.
ഓഹ് ഓഹ് ഓഹ് ഓഹ്
ആറര ഏഴ് മണിക്ക് മദ്രസ തൊടങ്ങും അപ്പ അടെ എത്തണം പിന്നെ മദ്രസ വിട്ട് വന്ന് ചായ കുടിക്ക അപ്പ സ്കൂള് പോവാ ഒയിവില്ല.
എത്ര കുട്ടികളുണ്ട്
ഇൻക്ക് ഒരാളെ ഒള്ളു
എത്രയിലാ പഠിക്കുന്നത്
ഓന് മൂന്നിലാ
ഓഹ് രാവിലെ മദ്രസിക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ട്
ആഹ് ആഹ് ഏഴ് മണിക്ക് മദ്രസ താെടങ്ങും ഒമ്പതരക്ക് മദ്രസ വിട്ട് വെരും പത്ത് മണിക്ക് സ്കൂള് പോവും കടന്നു
ഓഹ് ഓഹ് മദ്രസ്ക്ക് പോവുന്നതിന് മുമ്പ് കഴിച്ചിട്ടാണോ പോവുന്നത്
ഇല്ലല്ല ഒന്നും കഴിക്കൂല അങ്ങനെ ചേ ചായവെള്ളം ഒരു ഗ്ലാസ് കുടിക്കും കടിയൊന്നും കൂട്ടൂല എന്ത് ഇണ്ടാക്കിയാലും വാണ്ട രാവിലെ എണീറ്റപ്പാടെ കയിക്കാൻ കയ്യൂല
പിന്നെ മദ്രസ വിട്ട് വന്ന്ട്ട് എന്താ ചായക്കടിയോ കഞ്ഞിയോ എന്താ ച്ച കഴിച്ച് സ്കൂള് പോവും
ഓഹ് വീട്ടിലപ്പ ആരെക്കെയാണുള്ളത്
ആരുല്ലേ ഞാനും മോനും മാത്രേ ഉള്ളൂ
ആണോ ഹൊ
ഹ
കഴിച്ചാെ ചായ കുടി
ഓഹ് ഞാൻ ചായ കുടിച്ചു ഹസ് ബെൻഡ് ഗൾഫിലാണ് അപ്പൊ പിന്നെ ഞങ്ങള് ഒറ്റക്ക് അങ്ങനെ പോണു
ആണോ ഓഹ് ഓഹ് ഓഹ് എന്തെങ്കിലും വർക്കിയ്യുന്നുണ്ടോ ഇതിൻ്റെ കൂടെ ഇനിയും
ഇല്ല ഇല്ലല്ല ഒരു വർക്കും ഇല്ല വീട്ടിൽ തന്നെ ഇരിക്കാ
അപ്പോൾ
ഹലോ
ഫ്രീ ആയിട്ടിരിക്കുമ്പൊ സമയം പോവാൻ ഹോബീസ് എന്തെങ്കിലും
ഹോബീസ് ഒന്നുല്ല അങ്ങനെ ഫോണില് കളിക്കാ ഇതന്നെ ഹോബി
രാവിലെ ജോലിയാെക്കെ ഒതുങ്ങൂലേ അപ്പൊ പിന്നെ ഇത്രയും സമയം
അത് ഇതുവരെ ഞാൻ തറവാട്ടിലായിരുന്നു അപ്പം പിന്നെ അങ്ങനെ അവിടുന്ന് പോവാൻ കയ്യൂലേനു എന്തേലും നോക്ക ക്കണം ഞങ്ങള് വീട് താമസിച്ച് ഒരു വർഷം ആയില്ല പുതിയ വീട് ഇപ്പളാണ് ഫ്രീയായത് മറ്റെ അവിടെ ഇമ്മ ഉപ്പ എല്ലാരും ഉണ്ടാവുമ്പൊ ഇമ്മളെ ജോലി കഴിയൂല പോവാം ബുദ്ധിമുട്ടെക്കെ ആയിരുന്നു
ഓഹ് ഓഹ് ഓഹ്
ഇപ്പളാ ഫ്രീയായത് എന്തേലും നോക്കണം
ഓഹ് ഫ്രീയായിട്ട് ഇനി കൊർച്ച് നാളാെന്നു
ആഹ് ഒന്ന് ഫ്രീയായി ഇരിക്കട്ടെ എന്ന് കെര്തി ഇങ്ങനെ ഇരിക്കാ എല്ലാരും ഇണ്ടാവുമ്പൊ നമു ജോലിം കൂട്തല് വീട്ട്ന്ന് എറങ്ങാനും കയ്യൂല
ഓഹ് ഓഹ് ഓഹ് പിന്നെ ഇ മോൻ ഇ മോന് ഇത്രിം നാളും സ്കൂൾ അടവായിരുന്നുല്ലോ അല്ലെ
ഏഹ്
കൊച്ചിന് കുട്ടിക്ക് ഇത്രയും നാള് സ്കൂളും ഇല്ലായിരുന്നല്ലോ
ആഹ് ആഹ് ആഹ് സ്കൂളില്ല അപ്പൊ മദ്രാസ ഇണ്ട് ഇവെട്ന്ന് പോവാൻ കഴിയൂല ഇന്റെ വീട്ടിലേക്കൊന്നും പോവാൻ കഴിയൂല മദ്രാസ ഇണ്ട് സ്കൂള് ഇല്ലേ മദ്രസണ്ട് മദ്രസഇല്ലേ സ്കൂള് ഇണ്ട്
ഏ വെക്കേഷന് എവിടെയെങ്കിലും പോയോ കൊച്ചുവായിട്ട് പൊർത്തക്കാ
വെക്കേഷൻല് ഞങ്ങള് ഫാമിലി ട്രിപ്പായി ഊട്ടിയിലൊക്കെ ഒന്ന് പോയി പോന്നു ഹസ്ബെൻ്റില്ലാഞ്ഞാ പിന്നെ ഫാമിലിയായിട്ട് പോണം. ഹസ്ബന്റ് വ നാട്ട് വന്നാ പിന്നെ അങ്ങനെ കറങ്ങും. രണ്ടു മാസം മൂന്നു മാസ സ ലീവ്ണ്ടാവ്മ്മ ഫുള്ള് പൊറ്ത്തായിരിക്കും. പോയാ പിന്നെ ഫുള്ള് ഇവിടകത്തന്നെ.
ആഹ്
പിന്നെ ഫാമിലിയായിട്ട് ഇന്റെ വീ ട്ടാരേറ്റു ഞങ്ങൾ പോയി വെക്കേഷൻല്. സ്കൂളൊക്കെ തൊറ്ക്കല്ലേറ്ഞ്ഞാണ് മക്കളിം കൊണ്ട്.
ഓഹ് ഓഹ് ഓഹ് ഓഹ് ഊട്ടിലെങ്ങനണ്ടായിരുന്നു ക്ലൈമറ്റ്?
നല്ല തണുപ്പായിരുന്നു.
ആഹ്
നല്ലേന്നെ അതിലാറെ തണുപ്പ് ഇണ്ടാവല്ണ്ടടെ പക്ഷെ ഇപ്പോ ഞങ്ങളാ പോയത് ഏപ്രിൽ മെയ് മെയ് മെയ്യിലായിരുന്നു അപ്പം അവിടിം ചൂടിന്റത് തന്നേണ് നമ്മളവ്ട്ത്തത്ര ചൂടില്ല.
ഉം
കൊർഞ്ഞ തണുപ്പ്ണ്ടായിന്.
അഹ് എല്ലാരും കൂടെ വാൻ വിളിച്ചു പോയോ അതോ?
ട്രാവലറ് വിളിച്ച് പോയി. ഫാമിലിയായിട്ട് പോവുമ്പോ അത് രസാണ്. ഞമ്മ്ള് ഒറ്റക്ക് പോണ് വേറെ രസ. എല്ലാരു ആയിട്ട് പോണ് വേറെ രസ.
ഓഹ് ഓഹ് ഓഹ് എത്ര ദിവ്സ്
ഏഹ്?
എത്ര ദിവ്സത്തെ ട്രിപ്പായിരുന്നു?
വൺ ഡേ ട്രിപ്പെന്നെ ഞങ്ങള് രാവിലെ മോർണിങ്ങ് നാല് മണിക്ക് ഇവ്ടുന്ന് പോയി. നൈറ്റ് പന്ത്രണ്ട് മണി കഴിഞ്ഞ്ണ് തിരിച്ചെത്തിയപ്പോ. ചെറിയ മക്കളേന്നു കൊണ്ട് അട്ന്ന് സ്റ്റേ ചെയ്യാനൊന്നു കയ്യൂല. അനിയത്തി ക്കു ഏഹ് ജ്യേഷ്ഠത്തിക്കൊക്കെ ചെറിയ മക്കളുണ്ടായി എഹ് സ്റ്റേ പഴ് കയ്യൂലാം പന്ത്രണ്ടര ഒരു മണിയായപ്പോത്തിന് തിരിച്ചെത്തീന് രാത്രി.
ആഹ് കാണാനൊക്കെ പറ്റിയോ കൊറ്ച്ചേരം നിന്ന്?
ആഹ് രാവില പോയി കൊറ്ച്ചേരൊക്കെ നിന്ന് മക്കളെക്കെ കൊണ്ട് അത്രേ നിക്കാൻ കഴിയുള്ളു. ഓലെ കരച്ചിലും പിഴിച്ചിലു ആയിട്ട്
ഓഹ് ആഹാരൊക്കെ ഉണ്ടായി കൊണ്ട് പോയ
ആഹ് ആഹ് അല്ലല്ല കൊണ്ടുപോയി ഉച്ചക്കുള്ള ഫുഡ് ബിരിയാണി വെച്ച് വണ്ടിന്റെ ബേക്കിൽ വെച്ച് കൊണ്ടോയി. രാവിലെത്തേക്ക് കറി കൊണ്ടോയി ചിക്കൻ കറി വെച്ചു കൊണ്ടോയി. പൊറാട്ട പിന്നെ പോവുന്ന വഴിക്ക് വാങ്ങി.
ഓഹ് രാത്രിയെപ്പ എപ്പ തിരിച്ച് വന്ന്ക്കുന്നു?
രാത്രി പോന്നപ്പോ പൊറ്ത്ത്ന്ന് ഫുഡയിച്ചു മന്തി കയിച്ച് പോന്നു. ഞങ്ങള് പന്ത്രണ്ടണിയാണ് വീട്ടിലെത്തിയപ്പോ. ഒരു മണിക്കായക്കും.
ആണോ ഓഹ് മോന് നല്ല ഹ സന്തോഷ
ആഹ് അവർക്കല്ല സന്തോഷ മ ക്കൾക്ക് അവർക്കെവിടെങ്കിലും പോവാ
ഇനി ഉപ്പക്ക് ലീവ് കട്ടുമ്പഴല്ലേ പൊറ്ത്ത് പോവാൻ പറ്റ്
ആഹ് അത താ പർന്നെ രണ്ട് ഒരു വർഷത്തി രണ്ട് മാസം ലീവ്ണ്ടാവും. അപ്പൊ വന്നാ കറങ്ങിയങ്ങ നട ഓല് പോയാ പിന്നെ ഇവ്ടെ അകത്തെന്നെ ഇരിക്കേണ്ടിരും. ഇങ്ങള് ചായക്കെ കുടിച്ചോ?
ആഹ് ചായ ഇട്ടോണ്ടിരിക്കാണ്.
ആഹ് എന്തണ്ടാക്കിയെ ചായക്ക്?
ഇവ്ടെ ഉണ്ടാക്കിയില്ല അപ്പം ഉണ്ടാക്കണം. മാവ്ടുത്ത് പൊറ്ത്ത് വെച്ചേക്കുന്ന് ചിക്കൻ കറി കൊറച്ചിരിപ്പുണ്ട് അപ്പം പിന്നെ
ഞാനും അപ്പായിരുന്നു ഇന്ന്
ആഹ് അവിടെ അപ്പായിരുന്നോ?
ആഹ് ആഹ്.
കറിക്ക്.
കറി ഗ്രീൻ പീസ് വെച്ചേക്കാ.
ഓഹ് അപ്പൊ കുട്ടിക്ക് കൊണ്ടോവാൻ ചോറാണോ?
ചോറ് കൊണ്ടേവൂല ഉപ്പേരി എന്തെലും കൊണ്ടോവും. ചോറും പിന്നെ വേഗം ചായ ഏഹ്
സ്കൂളീന്ന് ചോറ് കഴി
ഓഹ് സ്കൂൾന്ന് ച ചോറ് എല്ലം ഉണ്ടവടെ പക്ഷെ ഓന് എന്തെങ്കിലൊന്ന് വേണം ചിക്കനോ? അല്ലെങ്കി ഇഞ്ഞി അച്ചാറോ അല്ലെങ്കിൽ പൊട്ടാറ്റോ പൊരി ച്ചതോ സേയാബീന് അങ്ങനെ എന്തെങ്കിലൊന്ന് ഓന് വേണം കൊണ്ടോവാന്.
സ്കൂൾല് ഫുഡൊക്കെ എങ്ങനെയുണ്ട്.
സ്കൂൾല് ഫുഡൊക്കെ അടിപെളിയാ പണ്ടേ നമ്മള് പഠിക്ക്ണ കാലത്തെ പോലെയൊന്നൊല്ലാ. നമ്മള് പഠിക്ക്ണ കാലത്ത് വെറും ചോറ് ചെറുപയറ്. ഇപ്പൊക്കെ സാമ്പാറ് എടക്ക് ആഴ്ചെല് ഒരു ദിവസം ചിക്കന്. എള്ളാം ഇണ്ടല്ലോ.
ആഹ് ചിക്കനൊക്കെ ഉണ്ടല്ലേ.
ഓഹ് ഇണ്ട് ഇണ്ട്. ആഴ്ച്ചെല് ഒരു ദിവസം എന്തെങ്കിലും. ഒരു സ്പെഷ്യൽ ണ്ടാവും ചിക്കന്.
ആഹ് മെട്ടയൊക്കെ കൊടുക്കാറുണ്ടോ?
മുട്ടാ പാല് ഒക്കെണ്ട്.
ആഹ് ഓഹ് അപ്പൊ അങ്ങനാകുമ്പോ പിന്നെ വീട്ടീന്ന് വെച്ച് കൊടുക്കണ്ട ആവശ്യല്ലല്ലോ എല്ലര്ക്കും.
ഇല്ല ല്ലാ. ആഹ് കൂട്ടുകാര കൂടാകുമ്പോ അങ്ങനെ കഴിച്ചോളും. ഇവിട്ന്നൊക്കെ തിന്നാ മടിയാണ്.
രാവിലെ ആഹാരം കഴിച്ചിട്ട് പോവോ കഴിക്കോ നന്നായിട്ട്.
കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ് ഫോണ് കൊടുക്കണം അപ്പ പിന്നെ ഫോണിൽ നോക്കി അങ്ങ് കഴിച്ചോളും. അല്ലെങ്കി കഴിക്കെ ഇല്ല മടിയാണ് ഏറ്റവും ഇഷ്ട്ടം ഓന് കഞ്ഞിയാണ് കഞ്ഞിയാണ് വെക്കല് എന്നാ പിന്നിം കൊർച്ച് കുടിച്ചോളും ചായകടി ഒക്കെ ഓന് മടുപാ പണം വേണ്ടാ.
ആഹ് ആഹ്
കഞ്ഞിയോട താല്പര്യം.
രാവിലെ കുടിക്കാനോ.
രാവിലെ മദ്രസെ പോകുമ്പോ കുടിക്കൂല സ്കൂള് പോകുമ്പോ കഞ്ഞി കുടിച്ചു പോകും മദ്രസെ പോകുമ്പേ ഒരു ക്ലാസ് ചായ വെള്ളം മാത്രം വലിച്ച് കുടിച്ച് പോകും.
അത് ഏഴ് മണി ആറര ഏഴ് മണി അവര് രാവിലെണീറ്റ ഉടനെ പോവല്ലേ അപ്പൊ അവർക്ക് കഴിക്കാനെന്നുള്ളെ. ഉണർവായിട്ടുണ്ടാവൂല.
ഓഹ് ഓഹ് ഓഹ്
ചെല കുട്ടികൾ കയിക്കുട്ടോ. എന്റെ അനിയെത്തിന്റെ മക്കളൊക്കെ നള്ളോം ചായിം കടീം കുടിച്ചിട്ടാ പോവാ. അവള് പറയ്ണെ കേൾക്കാ. ഇവന് വാണ്ട. ഇവന് വെരുമ്പോത്ത് വെള്ളി മാ ത്രേ ഒഴിവൊള്ളൂ ശെനിം ഞായറൊക്കെ ണ്ട്.
ആണോ.
വെള്ളി മദ്രസ ഒയിവ്. അപ്പൊ വെള്ളി സ്കൂള്ണ്ട്. ശെനിം ഞായറും സ്കൂൾ ഒയിവാണ് അപ്പം മദ്രസ്ണ്ട്. അഹ് വീട്ടിലും ഇല്ല ട്യൂഷന് ചേർത്തീല്ല.
ആഹ് ആഹ് വീട്ടീ ഇരുത്തിയങ്ങ് പഠി പ്പിക്ക്യുവാ അതോ സ്വ
ആഹ്, ഉം ഹും അഹ് പഠിക്കലൊക്കെ കണക്കാ ഫോണ് കാണാണ്.
ആൺകുട്ടികളല്ലേ അത് അവര് സൻ ആഹ് തനിയെ തന്നെ അങ്ങ്
മാർക്കൊക്കെ ണ്ടാവും. പരീക്ഷ എക്സാം കഴിഞ്ഞാ മാർക്കൊക്കെണ്ട്. പക്ഷെ വീട്ട് ന്ന് ഒന്നും പറഞ്ഞാ കേക്കൂല നോ ക്കലൊന്നുല്ല.
അത് ആൺകുട്ടികളല്ലെ ഇത്തായെ അപ്പ സമയൊക്കെ ആവുമ്പഴ്ത്തേക്ക് അവർ എങ്ങനെങ്കിലും അങ്ങ്
ഉം ഉം.
പഠിച്ചെടുത്തോളും. കൂട്ടുകാരൊക്കെ ഉണ്ടോ കുട്ടിക്ക് അവിടെ?
ഓഹ്.
കളിക്ക്യാനൊക്കെ പോവോ വൈകിട്ട് വന്നിട്ട്?
കളിക്കാൻ വന്നാ പിന്നെ ടൈമ്ണ്ടാവൂല. വരുമ്പോ പിന്നെ കൊറച്ചേരം ഫോണും കണ്ടിരിക്കും. മദ്രസ്ത്തെ എഴ്താള്ളത് എഴുതി വെക്കും അങ്ങനെ പൊറത്ത് പോവലില്ല കളിക്കാന്.
ഓഹ്. ആഹ് ശ ശനി ഞായ ശനി ഞായറും മദ്രസ എത്ര മണിവരെ ഉണ്ട്?
മദ്രസ ഒമ്പത് മണി ഒമ്പതരക്ക് വിടും.
ഓഹ്. അത് കഴിഞ്ഞാ പിന്നെ ഇല്ലല്ലേ.
നിം ഞായറും പിന്നെ കളിക്കും. അല്ലാതെ സ് ബാക്കി ദിവസം സ്കൂള് വിട്ട് വന്ന ടൈം പിന്നെ കളിക്കാന്ള്ള ടൈമ്ണ്ടാവേല്ല ഞാൻ പൊറത്ത് വിടാറില്ല.
ഓഹ് ഓഹ് ഓഹ്. സ്കൂളിൽ മത്സരങ്ങളിലൊക്കെ പോവാറുണ്ടോ കുട്ടി?
ഓഹ് അങ്ങനെക്കെ. അയ്നൊക്കെ കൂടും മത്സരങ്ങളിലൊക്കെ എന്തേം. കസേരകളിയൊക്കെണ്ടല്ലോ ചെയറ് എന്താ ഓണപരിപാടിയിലൊക്കെ പെട്ടേ.
പോയോ പ്പോ പോകോ കൊച്ചിന്റെ കൂടെ സ്കൂളില്?
ഇല്ല ഇല്ല അങ്ങനെ പോവാറില്ല. മീറ്റിങ്ങ് ഒക്കെണ്ടാവുമ്പളേ പോവാറൊള്ളൂ. പിന്നെ എന്തേം പരിപാടികളൊക്കെണ്ടെങ്കി പോവും.
ഉം ഉം. വീട്നടുത്ത് തന്നെയാണോ സ്കൂ ആഹ്
തന്നെ നാല് വീട് അപ്പുറാണ്.
ആഹ് തൊട്ടടുത്ത് തന്നേണല്ലോ.
ട്ടടുത്തന്നെ. അവല കലപില കലപില ഒക്കെ ഇങ്ങോട്ട് കേൾക്കും.
കുടുംബ വീടും അയിനടുത്ത് തന്നെയാണോ?
തറവാട് കൊറച്ചപ്പുറത്താണ് നമ്മളിപ്പോ വീട് താമസി ച്ചത് കൊറച്ച് സ്കൂളിന്റെ അട്ത്ത്. തറവാട് അടുത്തന്നെ നോക്കിയാ കാണൊന്നുംല്ല കൊറച്ച് അപ്പുറാണ്.
ഓഹ് ഓഹ് ഉം ഉം ഉം.
മഴണ്ടോ ഇന്ന് അങ്ങോട്ട്?
ആഹ്.
ഇവടെ ഇന്നലിം മിനിഞ്ഞാന്നൊക്കെ നല്ല വെയിലായിരുന്നു ഇന്നിപ്പോ നല്ല മയയാണ്.
ഇന്നലെ നല്ല വെയിലായിരുന്നു.
ആഹ്
ഇന്ന് ഇതാ മങ്ങി കെടപ്പുണ്ട് എപ്പ പെയ്യൂ
ഏ പെയ്ത്ട്ടില്ല
ഇല്ല ഇന്ന് പെയ്തിട്ടില്ല മങ്ങി കെടക്കുവാ എപ്പ വെണെങ്കിലും പെയ്യ
എന്നാ ശരിട്ടോ
ആ ശരി ആഹ് ശരി ഓക്കെ
ക്കെ